ഹലോ ആഹ് കേൾക്കാല്ലേ ഹലോ ഹലോ കേൾക്കാല്ല
എന്തൊക്കെണ്ട്
സുഖാണ്
ക്രിയറാവുന്നില്ല
ആ ക്ലിയർ ആകുന്നുണ്ട്.
ആ എങ്ങനെ എന്താ ചോയിച്ചേ?
ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല മക്കൾക്ക് കൊടുത്ത് ഞാൻ ഇഞ്ഞൊരു പത്ത് മണിക്ക് കഴിക്കും.
ഏഹ് എന്താ കറിയൊക്കെ എന്താ?
കറി കുമ്പളങ്ങ പിന്നെ ബോട്ടി ഇണ്ടാ
ഏഹ് ആ ഒരു കുട്ടി മദ്രസിന്ന് വരാനിണ്ട് അപ്പൊ അവരും കൂടി വന്നിട്ട ക ആഹ് രാത്രി മദ്രസ ഇണ്ടല്ലോ
ആ ആ
മദ്രസ് സുബയ്ക്കും ഉണ്ടാവും ആ പുലർച്ച നേരത്തും ഉണ്ടാവും.
രണ്ട് നേരപ്പോ
രണ്ടു നേരല്ല മൂന്നു നേരം ഉണ്ടാവും. എങ്ങനെ വെച്ചാല് വലിയ കു ട്ടികൾക്ക് പുലർച്ചാ നേരത്ത്. പിന്നെ ഒരു ഒന്ന് മുതല് അഞ്ച് വരെ ക്കെ രാവിലാ നേരത്ത്. പിന്നെ രാത്രി ആറ് മുതല് എട്ട് വരെയോ അങ്ങനെയൊക്കെ.
ആ ആ ആ ആ
അങ്ങനെ
ഞങ്ങളിവിടൊന്നും രാത്രി ക്ലാസ് ഇല്ലാട്ടോ.
ഏഹ് മദ്രസ് പോവലുണ്ടോ കുട്ടികള്?
ആ ഇണ്ട് രണ്ടാള് ഇപ്പൊ പോണണ്ട് ഇനി രണ്ടാളെ അടുത്ത വർഷം ചേർക്കും. ഓരുപ്പ യു കെ ജിയിലാണ്. ഒന്നാം ക്ലാസ്സ്‌ക്ക് ആക്കീട്ട് ചേർ ക്കാച്ചിട്ടാ.
ആഹ്
ആഹ് അവിടെത്തള ആൾക്കാരാ?
ഇവിടെ ഏ എനിക്ക് മക്കളൊന്നുല്ല ഞാന് എന്താ ഇപ്പ കഴിഞ്ഞിട്ടുള്ളു പ്ലസ് ടു ഇപ്പൊ കഴിഞ്ഞിട്ടോളു. എനക്ക് അനിയനും അനീത്തിയും ഒക്കെ ഉണ്ട്. ഇല്ല ഈ വർഷം കഴിഞ്ഞിട്ട് പ്ലസ് ടു
ആ
പിന്നെ അനിയനും അനിയത്തിയും ഒക്കെണ്ട്
ആഹ് അപ്പൊ അനിയത്തി ആണോ മദ്രസക്കൊയ്ക്ക്‌ണെ.
അനിയന്
അനിയന് ആഹ്
ആഹ്
അവന് എത്ര മണിക്കപ്പ വരാ
ഓനെ വന്ന്ക്കണ് ഈ ഒരു ടൈം ആവുമ്പോ വരും ഒമ്പത് മണി ഈ ഒരു ടൈം ആവുമ്പോ വരും
ആഹ് ആഹ് എത്ര മണിക്ക് പോവാ
ഒരു ആറുമണി ആ ഒരു സമയത്ത് പോകുന്നിട്ട് ഏ നിസ് കാരൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ അവിടുന്ന് തന്നെ കഴിക്കും. ന്ന് ന്ന്ട്ട് എന്നിട്ട് മദ്രസ് പോയി പഠിക്കും എന്നിട്ട് ഇഷ ഒക്കെ നിസ്കരിച്ചിട്ട് ഇങ്ങോ വരും
ആഹ് ആഹ് അങ്ങനെ
ആഹ് അങ്ങനെ
എന്നിട്ട് ചോർക്ക് എന്താ കൂട്ടാനൊക്കെ
ചോറ്ക്ക് ഇന്ന് ഏ എറച്ചിണ്ടാരുന്ന്
ആഹ്
ആ പെരുന്നാൾക്ക് കിട്ടിയ എറച്ചി അപ്പളും തീർന്നിട്ടില്ല ഏ അവിടെ അവിടെ കഴിഞ്ഞോ ഏഹ്
കൊറെ കിട്ടിട്ടുണ്ടാവുല്ലേ.
ആഹ് നല്ലണം കിട്ടീണ് പിന്നെ എട എപ്പ എന്നും എറച്ചി വെക്കൂല എട
അപ്പോ മട്ടിക്കുല്ലേ ആഹ്.
ആ പച്ചക്കറി ഇങ്ങനെ മാറ്റിപിടിച്ചും. പിന്നെ കൊറച്ചൊക്കെ ഒന്ന് പൂതിയാവുമ്പോ. പിന്നെ ഇറച്ചി തന്നെ വെക്കും അങ്ങനെ.
ആ അങ്ങനെ
ആഹ്
തുടങ്ങാൻ തീർന്നോ? അതൊഞ്ഞിയുണ്ടോ?
ഇനീയും ഉണ്ട്. ഇപ്പളൂണ്ട് ഫ്രീസറില് ഇനിയുണ്ട്.
ആ ആ
ഫ്രീസറിൽ വെച്ച എറച്ചിയാവുമ്പോ ടേസ്റ്റ് കൊറയൊല്ലോ.
ആഹ്, ആഹ്.
ഫ്രഷ് ആയിട്ട് കിട്ട്
അത്ര ടേസ്റ്റ് ഇണ്ടാവില്ല പിന്നെ.
അത്ര ടേസ്റ്റ് ഇണ്ടാവുലാ അവിട്ന്ന് അവിടെ കൊറച്ച് കിട്ടീട്ടൊള്ളൂ.
അഞ്ചിലോനോക്കെ കിട്ടീന്ന്.
ഏഹ് വേ വേഗംകഴിഞ്ഞോ കുലെ
ആഹ് ഞങ്ങളൊക്കെ കഴിഞ്ഞു ആ.
ഏ ഹ്
ഞങ്ങളത് ഇതേപോലെ കൊറേ ദിവസം ഇട്ത്തക്കാൻഅയക്കൂല.
ക്കാരുണ്ടോ വീട്ടില് കഴിക്കാനായി.
ഇല്ല. ആ എന്താ നാല് മക്കളും പിന്നെ ഇമ്മിം ഇപ്പീം ഹസ്ബന്റും ഞാനും.
ആഹ് ഇപ്പോ കൊറെ വെക്യോ കഴിക്കണ ആൾക്കാരാണോ? ഹലോ ഹലോ
അലോ
ഹലോ കേൾക്ക് കേൾക്കുന്നില്ലേ ഇപ്പോ.
ഹലോ
കേൾ
ആ അപ്പോ. ഇപ്പ കേൾ ക്ക് കേൾക്ക്ണ്ട്.
എടക്ക് റേഞ്ച് പോവ്ണ്ടാണുല്ലേ
ആ ഇവിടെ റേഞ്ച് ഇണ്ട് അവിടെ മഴണ്ടോ
മഴയില്ല ഇടക്കെന്തോരു കേൾക്കാത്ത പോലെതോന്നുണു.
ആഹ് ഇപ്പളോ ഇപ്പറെഡി ആയില്ലേ
ആ ഇപ്പൊ ശര്യായി
ആഹ് ന്നെ ഉച്ചക്കൊക്കെ എന്താണ്ടാക്ക്യെ രാത്രികത്തന്നെയായിരിക്കും ല്ലെ
ആഹ് അതന്നെ ഞങ്ങൾ രാവിലെ ഒന്നായി റ്റം വെക്കും
ആഹ് ഇവടെം അങ്ങൻതന്നെ
ആഹ് പിന്നെ പണിയൊന്നും ഇണ്ടാവില്ല
ആഹ് വൈന്നേരക്കെന്താ കഴി കഴിക്കല്
ഇന്ന്പ്പോ എന്തെങ്കിലും സ്കൂൾ വിട്ട വരുമ്പോക്കിനുവർക്ക് എന്തെങ്കിലൊക്കെ ഒന്ന് കിട്ട്യാമതി ഇന്ന് ഇ ജ്യൂസ് അടിച്ച് മാങ്ങണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ജ്യൂസ് അടിച്ചു കൊടുത്തു ഇന്നലെ അതേപോലെ ചക്ക ഉണ്ടായിരുന്നു അപ്പൊ അതൊണ്ട് ചക്കയും പൊരിച്ചു കൊടുത്തു അങ്ങനെ എന്തെങ്കിലും സ്കൂളുവിട്ട് വരുമ്പോക്കെ എന്തെങ്കിലും ഒന്ന് കട്ടിയൽ മതി
ഏ സ്കൂളട്ട് വരുമ്പോ ഫുഡ് കയിക്കൂല ചോറിന്നൂല്ല
ചോറിന്നും ല വേറെന്തരുന്നാറ ആ അത് സുഖാണ്
ആഹ് അവിടെ അതി മുതലേ ശീലായതൊണ്ട് തറവാട്ടന്നെ ശീലായി ആ ചോറ് തിന്ന് തിന്ന് പിന്നെ ഇങ്ങനെ അങ്ങനെ
ആഹ് അധർപാടായില്ലേ
പക്ഷെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇന്നിപ്പോ ഞങ്ങള് കൊട ഉണ്ടാക്കി
ആഹ്
ഉള്ളിക്കൊക്കെ വില കുറഞ്ഞീലെ ഇപ്പൊ
ആഹ് ആഹ്
അങ്ങനെ പൊക്കോട ഉണ്ടാക്കി
ആഹ്
അവിടെ കുട്ടികൾ കഴിക്കൂല്ലേ അങ്ങനെ സ്നാക്സ് ഒക്കെ
ആഹ് അതേ പറ്റുള്ളൂ ആഹ് അല്ല ചോറഐറ്റംസ് ഒന്നും വല്യ ഇതൊന്നുല്ലാ അതൊക്കെ നമ്മള നിർബന്ധ ത്തിന് കുത്തിതിരുകാന്നല്ലാതെ അതുപോലെ ഇഷ്ടത്തിനൊന്നും കഴിക്കൂല സ്നാക്സും അങ്ങനത്തക്കെ കിട്ടിയ എത്ര വേണേലും കഴിച്ചോളും ആഹ് എത്ര വേണേലും കഴിച്ചോളും
ആ ചക്ക ഇണ്ടാ അവിടെ
ചക്ക ഞങ്ങളോടില്ല പിന്ന പക്ഷെ അയൽവാസികളോടൊന്നും കിട്ടീയിട്ട് ഞങ്ങളെ വീട്ടില് ഇണ്ടാവണേക്കാല് ഞങ്ങള് കഴിക്കണുണ്ട്
ഏ അങ്ങനെ ആവു സുഖല്ലേ
ആ
ഇവിടെ എടുത്ത എവിടെയില്ല ചക്ക
ആ ആഹ്
ഒരു കോളനി പോലെയുള്ള ഏരിയ ആയതുകൊണ്ട് അങ്ങനെ വലിയ കൃഷി യായിട്ട് അങ്ങനൊന്നുമില്ല
ആ ആ ആഹ് ചക്കത്തിന്നിട്ടെല്ലേ ഈ പ്രശ്യം
തിന്നക്കണ് അത് ഒന്നോ രണ്ടോ പ്രാവശ്യായിട്ട് തിന്നി അത് ഒരു മുറി അരമുറി
ആ ആ
പൂതിക്കക്കെ തിന്നക്കണ് എന്നാലും എല്ലാ പ്രാവശ്യം
ഇവിടെ ചക്കേണ്ട ഒരു കളിയാണ്
ഏ
ഉം ഉം ചെലപ്പോ ഇവൻ പണിടുക്കാൻ വേചാച്ചിട്ട്
ആഹ്
പണി എടുക്കാ വെജാരിച് തിന്നില്ലേലും വേണ്ടില്ലാച്ചിട്ട് ഇരിക്കോ ആഹ് ഇടിച്ചക്കക്കായലായ ആയാലിടിച്ചക്ക ഉപ്പേരി വെക്കും ചകക്കൂട്ടാനും വെക്കും
ഉം
ഉം ആ അതൊന്നും കൊഴപ്പില്ല
കുട്ടികൾക്കൊക്കെ കണക്കാട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ ചിക്കന് സോയാബീന് അങ്ങനത്തെ. ത്തെ പറ്റുള്ളൂ അല്ല അങ്ങനത്തെ കൂട്ടാൻ ഐറ്റംമ്സുകൾ ഒന്നു തിന്നുല്ലാ.
ആ സുഖല്ലേ പൊടിച്ചെടുക്കല്.
ആഹ് അങ്ങനത്തെ ഇത് പച്ചക്കറിയൊന്നും കൊണ്ടുപോവൂല.
ഏഹ് ഏഹ്
ഉരുളം കേഴങ്ങ് പൊരിച്ച് സോയാബീൻ പൊരിച്ച് കഴിക്കൂല അത് ഇങ്ങനെ തന്നെയുണ്ടാ
ഏഹ് അല്ലെ കൊറച്ചൊക്കെ അതൊക്കെ തിന്നു ശീലിപ്പിക്കണല്ലോ.
ആ ക്ക് കഴിക്കണ്ടേ.
ആഹ്
പിന്നെ സ്കൂളിൽ ഇവരിക്ക് കിട്ടുട്ടോ.
ആഹ് അപ്പൊ പിന്നെ അങ്ങനെ കി
ആ അപ്പോ പിന്നെ അങ്ങനെ തിന്നു തിന്നു വിചാരിക്കുണു എന്റെ കാ ഇല്ല അറിയില്ല.
ഏഹ് സ്കൂളുന്ന് എന്താ കിട്ടല് ഉപ്പേരി കി ട്ടോ.
കൂളിൽ പച്ച പച്ചക്കറിയൊക്കെ വെച്ച് കൊടുക്കും.
ഏ
ങാ ആഹ് അവിടുന്ന് കിട്ടും കൊണ്ടേണ്ടാശ്യല്ല.
മ്മ്
ഉം
മുട്ടയും പാലും അതൊക്കെ കിട്ടുവായ്ക്കൂല്ലേ. പ്രൈമറി ആവുമ്പം മു മുട്ടയും പാലൊക്കെ കിട്ടുവായ്ക്കുല്ലേ.
ആ മു ആ മുട്ടയും പാലൊക്കെ ആഴ്ചയില് കിട്ടും. രണ്ടോസം ആ ഴ്ചയില് രണ്ടു ദിവസം പാലുണ്ടാവും ഒരു ദിവസം മുട്ട ഉണ്ടാവും.
മ്മ് ഓല ശരീരത്തേക്ക് നല്ല പ്രോ തിനും ചെല്ലണ്ടേ. എപ്പഴും ഇങ്ങനെ പൊരിച്ചതാവുമ്പോ ആഹ് ആഹ് ആഹ്.
കോല്ലാ.
ഏഹ് എരട്ടയാണോ?
ആ എരട്ട കുട്ടികളാണിലേ ലാസ്റ്റത്തത് മൂന്നാമത്തത്
മ്മ് ഓലാണോ ഈ പ്രൈമറിയിലുള്ളെ? ഊം പെങ്കുട്ടികളാ അതോ ആങ്കുട്ടികളോ
ആ പെങ്കുട്ടികള്
ഉം
ആ ഓൾക്കേ തൂക്കം കമ്മിയാവോണ്ട് ഒ കളിച്ചും ചെയ്യും അതേ മോല് തല്ലൂടും ചെയ്യും.
ഈ ഹി ഹി അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഓല ആ പ്രായം ഓക്കെ
ഓലോലെയ് തൂക്കത്തില്ലേ അതിനെ ഓലെ പ്രായത്തിനനുസരിച്ച് തൂക്കല്ലായിട്ട് എപ്പഴും കഫക്കെട്ടും ചൊമേം ഒക്കെയാണ്
ഏ മയക്കാലത്ത് അധികം ഉ ണ്ടാവേക്കാല്ലേ
യാ
അ
പ്രതിരോധ ശേഷി കൊറവാണ്
ആ ആ ആ ഒരു നല്ല നല്ല സാനങ്ങള് കൊറ കൊടുത്തോ ക്കണ്
ആ
വെയിറ്റ് കൂടാന്
അയിന് കഴിക്കൂല്ലേ അതാണ് ഒന്നാമത് പ്രശ്നം
ആ ന്നാ വെച്ചോളിട്ടോ
ആ ആ ശരി
ആ